പറ ഉണ്ട്.
ആഹ് നന്നായിട്ടിരിക്കുന്ന് ചേച്ചി ഞാൻ പിന്നെ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാനായിരുന്നേ
ആഹ് പറയടാ പറഞ്ഞോ?
എനിക്കതെയാ മുടി കൊഴിച്ചില്ലങ്ങ് ഇപ്പം കൊറച്ച് നാളുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടും
എന്തോ തൈറോയിഡ് എന്തെങ്കിലും ഒണ്ടോ?
തൈറോയിഡ് ഒണ്ട് അയിന് മരുന്ന്
ആഹ്.
ന്നുണ്ടേനും കൊറയുന്നുണ്ട് ഇപ്പൊ അത്
ആണല്ലേ തൈറോയ്ഡ് ഒണ്ടെങ്കി മുടികൊഴിച്ചില് വരുവടാ- എന്തേലും വെള്ളം എന്തെങ്കിലും മാറിക്കുളിച്ചെന്റെ എന്തങ്കിലും ആണോ വീട്ടിലെന്തോ വെള്ളോവ കെണ റ്റിലെ വെള്ളണോ പൈപ്പിലെ വെള്ളണോ?
പൈപ്പിലെ വെള്ളവ മറ്റേ ക്ലോറിൻ വെള്ള വരുന്നത്.
ആണല്ലേ ക്ലോറിൻ വെള്ളം ആണെങ്കിൽ നല്ല പോലെ മുടി കൊഴിയും.
പക്ഷെ നേരത്തെ ഈ മുടി ഈ വെള്ളത്തിൽ തന്നെ ആയിരുന്നു പക്ഷെ എന്തന്ന് അറിഞ്ഞുട വീണ്ടും നല്ല രീതിയിൽ അങ്ങ് എന്തൊക്കെ ചെയ്തിട്ടും
അങ്ങനാണെന്നുണ്ടെങ്കിലെ നീ എണ്ണ എന്തെങ്കിലും കാച്ചിയതോ? അല്ലെ അങ്ങനെ എന്തെങ്കിലും തേച്ചു നോക്ക്.
വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് മറ്റേ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയേ
പാരച്ച്യൂട്ടിന്റെ വെളിച്ചെണ്ണ അതിനെപ്പറ്റി എനിക്കറിയത്തില്ലടാ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നെച്ചാ കാച്ചിയ എണ്ണയാ.
അതെന്തൊക്കെ ഇട്ടാ കാച്ചുന്നേ?
ഞങ്ങിവിടെ ബ്രഹ്മി, ചെമ്പരത്തി, കറിവേപ്പില, മൈലാഞ്ചി ചെറിയ ഉള്ളിയില്ലേ?
ആഹ്
ആഹ് ചെറിയ ഉള്ളി. ആഹ് ഒക്കെ ഇട്ടാ ഞങ്ങളിവിടെ കാച്ചുന്നേ നമ്മള് ഈ ബ്രഹ്മിയില്ലേ ബ്രഹ്മി ബ്രഹ്മിയും ആഹ് ബ്രഹ്മി- ചെമ്പരത്തിഎല കറിവേപ്പില- അതുപോലെ മൈലാഞ്ചി ചെറിയ ഉള്ളി. ഇത് ഇത്രയും കറ്റാർ വാഴ ഇത്രയും കൂടെ ആഹ് ഇതെല്ലാം കൂടെ ആഹ് ഇതെല്ലാം കൂടെ അര അതായത് എല്ലാം പ്രത്യേകം പ്രത്യേകം അരയ്ക്കണം ഒന്നിച്ച് അരക്കരുത്. ആദ്യമേ ബ്രഹ്മി മി മി ക്സിയിലിട്ട് അരച്ച് സ്വല്പം വെള്ളമ ഴിച്ച് അരച് അരിച്ച് ഒരു പ നല്ല പോലെ അരയുമ്പോ ഇത് മഷി പോലെ ആകും അപ്പൊ എന്തോയ്യണം അതൊരു പാത്രം എടുത്ത് ബ്രഹ്മി ഇത്രയും കൂടെ അരച്ചത് ഒരു ചെരുവത്തിലാക്കി വെക്കണം. അത് കഴിഞ്ഞ് ചെമ്പരത്തി പൂവാ പ്രധാനമായിട്ടും വേണ്ടത് ഇല്ല എ ലവേണ്ടവരുപയോഗിക്കും ഞങ്ങള എല ഇടാറില്ല നിനക്ക് വേണെന്നുണ്ടെങ്കില് മൊട്ട് എടുക്കത്തില്ല നമ്മള് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടെ ന ആഹ് ചെമ്പരത്തി പൂവും ചെമ്പരത്തി എലയും കൂടെ മഷി പോലെ അരയ്ക്കണം ഇച്ചിരി വെള്ളം ചേർത്ത് എന്നിട്ട് ഇതും ഒരു പാത്രത്തില് മാറ്റി വെക്കണം എന്നിട്ട് മൈലാഞ്ചിയും കറിവേപ്പിലയും കറ്റാർ വാഴയും കൂടെ ഒന്നിച്ചരക്കണം ഇതു അങ്ങ് മഷീ പരുവത്തിന് അരയ്ക്കണം നല്ല പോലെ എന്നിട്ട് ഇത് എല്ലാം കൂടി നമ്മളൊ രു ഉരുളിക്കക ത്ത് ഗ്യാസിനകത്താണെ ഗ്യാസ് അടുപ്പാണെങ്കി അടുപ്പ് എന്നിട്ട് ചെറുതീയിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ല പോലെ ഇള അല്ലട എണ്ണ ഒഴി ഒഴിക്കരുത് എണ്ണ ഒഴിക്കാതെ മഷി പോലെ അരക്കണം പിന്നെ നെല്ലിക്കയും ചേർക്കണം കേട്ടോ നെല്ലിക്ക അതിന്റെ കുരു ആഹ് ആരക്കുന്നത് നെല്ലിക്ക നെല്ലിക്ക ചതച്ച് കുരു ഉൾപ്പെടെ ചതച്ച് ഈ എണ്ണേലോട്ട് അങ്ങ് ഇട്ടിരുന്നാ മതി അത് ഒരുപാട് അങ്ങ് അരക്കണോ ന്നില്ല ഒരുപാട് അരച്ച നെല്ലിക്ക അങ്ങ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അപ്പം ഇതെല്ലാം കൂടി നല്ല പോലെ നമ്മൾ ഉരുളിക്കാത്തിട്ടൊരു ചട്ടകം വെച്ച് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് തെളച്ചു വരുമ്പോഴത്തേക്കും ഇതിന്റെ അര ച്ചെഎല്ലാം കൂടെ അങ്ങ് പ്രത്യേകമാകും എന്നിട്ട് എണ്ണ മാത്രം ഇങ്ങനെ നല്ലപോലെ ഇതങ്ങ് വറ്റിയ ഒരു പരുവം വരത്തില്ലയോ വറ്റിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരു ഒരു മണം വരും ഒരു ഒരു ഒരു കാപ്പിപ്പൊടി കളറിലൊരു നിറം വരുമ്പൊഴത്തേക്കും നമ്മള എണ്ണയില്ലേ വെളിച്ചെണ്ണ ആ അല്ലല്ല നമ്മള് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വീണ്ടും കയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി വരുമ്പൊ ഒരു നല്ല മണം വരും ചെല ആൾക്കാർ ആ സമയത്ത് ജീരകം ഇട്ടു കൊടുക്കും ജീരകം തല ജീരകം തലയ്ക്ക് ചൂടാരിക്കും അപ്പം ജീരകം ഇട്ടു കൊടുക്കരുതെ ടാ
കരിഞ്ജീരകം ഇടുവൊ
ആ കരിഞ്ജീരകം കരിഞ്ജീരകം അ ല്ല നമ്മുടെ സാദാ ജീരകവും ചേർക്കും അപ്പം ഏ ജീരകം നമുക്ക് വേണേ ഇട്ടാ മതി തലക്ക് ചൂടാ അപ്പൊ ഇത് നല്ല പോലെ മട്ടടിയാൻ വേണ്ടി രണ്ടു ദിവസം വെച്ചേക്കണം എന്നിട്ട് മട്ടടി ആഹ ആ അത് കഴിയുമ്പോഴത്തേക്കും നമ്മള് നല്ലൊരു കുപ്പിയിലാക്കി ഉണങ്ങിയ ഒരു കുപ്പിയിലാക്കി ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിക്കണം എന്നിട്ട് ആ പിന്നെ എന്നിട്ട് ഇത് കയ്യിൽ എടുത്തിട്ട് എന്താ നമ്മുടെ ഓ തലയോട്ടിയില്ലേ നമ്മുടെ രണ്ട് കൈയിലും ഇങ്ങനെ നമ്മള് കയ്യിലോട്ട് ഒഴിച്ചിട്ട് മറ്റേ കയ്യിലും കൂടി ഇത് തൂത്തിട്ട് നമ്മള് തലയോട്ടിയിലോട്ട് ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ തേച്ച് നല്ല പോലെ പിടിപ്പിക്കണം കുറെനേരം അങ്ങനെ തലേൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും രക്തയോട്ടം കൂടുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് വളരും
ഉം നല്ല ത് മുടിയൊക്കെ ഉണ്ടോ ചേച്ചിക്കായാലും മോക്കായാലും
എ എന്റെ മോക്ക് നല്ല മുടിയുണ്ട്ടാ അവൽടെ അച്ഛന് നല്ല മുടിയുണ്ട് അച്ഛന്റെ വീട്ടുകാർക്ക് അതുകൊണ്ട് ഇവളുടെ മുടിയിലാണ് ഞാനല്ല ഈ എണ്ണ ഉപയോഗിക്കുന്നത് എന്റെ മോൽ ക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ എന്റെ മോക്ക് നല്ല മുടി ഒണ്ടടാ നല്ല മുടി ഒണ്ട് അവക്ക് ഞാൻ ഉപയോഗിക്ക്യാന്ന വെച്ച് കയിഞ്ഞാ ഇവടെ കന്നേറ്റി ആയുർവേദ ഹോസ്പിറ്റലില് അവടെ വാർകൂന്തളോന്ന് പറയു ന്നൊരെണ്ണയുണ്ട് വാർകൂന്തള ഞാൻ അതാ ഉപയോഗിക്ക്ന്നെ ഇപ്പം എന്റെ എണ്ണ തീർന്നിട്ട് ഇപ്പം ഒന്ന് രണ്ടാഴ്ച്ചയായി
അതെന്തെങ്കിലും ബുദ്ധിമുട്ടിന് ഉപയോഗിക്കുന്നെ ആന്നോ അതോ
അല്ലല്ല അത് മുടി വളരാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് മരുന്ന് ചേര്ന്നെയാ ഇതന്ന് വെച്ചാ ഞാൻ ഇവക്ക് മരുന്ന് ചേർക്കാതേന്ന് വെച്ച് കഴിഞ്ഞാ കുഞ്ഞ് പ്രായത്തില് നമ്മള് ഈ എണ്ണ ഉപയോഗിച്ചാലേ ചെലപ്പോ ഇവള് പൊറത്ത് എവടങ്കിലും പഠിക്ക്യാൻ പോകുമ്പഴും ചെലപ്പോ ഈ വാർകൂന്തളം കിട്ടിയേന്ന് വെര്ത്തില്ലാ അപ്പൊ നമ്മള് വീട്ടി വീട്ടി നമ്മള് സ്വന്തായിട്ട് കാച്ച്ന്നാവ്മ്പോ നമ്മക്ക് ഇഷ്ടോള്ളപ്പോം കാച്ചാം ആഹ് ഇഷ്ട്ടോള്ളപ്പോം ഒത്തിരി കാച്ചി വെക്കാം ചെലപ്പം ദൂരെ ഏതെങ്കിലും സ്ഥലത്തൊക്ക്യാ കല്യാണം കയിച്ച് വിട്ന്നേങ്കി ഒത്തോണെ ഈ എണ്ണാ കിട്ടത്തില്ല കാരണം പൊടിപ്പരുവത്തിലേ തേക്ക്ന്നേ അല്ലയോ അ അപ്പഴ് അത് കൊണ്ടാ ഈ കാച്ചി എണ്ണ തേക്കുന്നേ എനിക്ക് നാളെയാണെങ്കി ബ്രഹ്മി പിച്ചാന് അങ്ങ് പോണം എന്റെ ചിറ്റടെ വീട്ടില് എന്റെ ചിറ്റടെ ഇവടെ ആഹ് ഇവടെങ്ങും ബ്രഹ്മി കിട്ടത്തില്ലാ നമ്മക്ക് ഇതെന്റെ ചിറ്റടെ വീട്ടി പോയിട്ട് ബ്രഹ്മി പിച്ചിക്കോണ്ട് വെരണം അവട്ന്ന് മൈലാഞ്ചിയും ബ്രഹ്മിയും കറിവേപ്പിലെയും അവട്ന്ന് പിച്ചിക്കൊണ്ട് വെരണം
ആഹ് വന്ന പിന്നെ മെ ഇച്ചിരി സമയമെട്ക്കണ പണിയാല്ലേ
നല്ല മെനക്കെട്ട പണിയ നമ്മള് വിചാരി ക്കുന്ന പോലൊന്നും അല്ലാ നല്ല മെനക്കെട്ടാ പരിപാടിയാ പക്ഷെ ഒന്നു മെനക്കെട്ടാലും നമ്മക്ക് വല്ല്യാ നേട്ടം കാരണം എൻ്റെ മോള് ഇപ്പോ തലേ തേക്ക്ന്നെ ആഹ് രണ്ട് കൊല്ലം മുന്നേ ഞാൻ കാച്ചിയ എണ്ണയാണ് എന്റെ മോള് ഇ പ്പം തലേ തേക്ക്ന്നതും തീരാറായത്
ആഹ് എത്രയാ ഒര് രണ്ട് ലിറ്റർ എടുക്കുവോ അതോ
രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ ആവ്മ്പഴത്തേക്കും നമ്മക്കൊരു ഏഹ് മൂന്ന് ലിറ്റർ എണ്ണ കിട്ടും
അത്രയും കിട്ടുവോ അങ്ങനെ വെരുവോ
പിന്നെ മൂന്ന് ആഹ് മൂന്നിന് അടിപ്പിച്ച് നമ്മക്ക് കിട്ടും കാരണം രണ്ട് ലിറ്റർ എണ്ണയും പിന്നെ ബാ ക്ക് മരുന്നൂടെ ചേരുമ്പഴത്തേക്കും ഉം
ഓഹ് ഇത് അരിച്ചെടുക്കണ്ടേ ആഹ് മട്ടി അപ്പൊ എന്തോ ചെയ്യം കളയോ അതോ
ആഹ് അത് ക പിന്നെ നമ്മക്കത് വേണോന്നുണ്ടെങ്കില് രണ്ട് മൂന്ന് ഇസം വീണ്ടും ഒന്ന് വെക്ക്യാവാണെന്ന് ഒണ്ടെങ്കി അയിന്റത്ത് വീണ്ടും എണ്ണ ഇങ്ങനേ ഊർന്ന് എറങ്ങും ആഹ് അപ്പൊ നമക്ക് അതും ഉപയോഗിക്കാൻ പറ്റൂടാ
ട്രൈ ചെയ്ത് നോക്കാം ഒര് വട്ടം
ആഹ് നീ ഒര്സം ഒന്ന് ഒണ്ടാക്കി നോക്ക്
സാധനയൊക്കെ കിട്ടാനാ മെനക്കേട് ബ്രഹ്മിയൊക്കെ ഇവടെ കിട്ടാൻ ഇച്ചിരി പാടാ
ആന്നോ നമ്മടെ പടിഞ്ഞാറ് ഏരിലൊക്കെ പോവണെന്നേണ്ടെങ്കി ബ്രഹ്മി അവിടെക്കെ കാണും
ബാക്കിയെല്ലാം കിട്ടും ചെമ്പരത്തിയായും കറിവേപ്പില ആയാലും എടക്കെടക്ക് ഒര് ഹെയർ മാസ്ക് എടുത്ത് ഇടും തലേലൊര് ആത് എല്ലോം നമ്മള് ഈ ഇത് തന്നെ ഈ അക്ക പറഞ്ഞ തന്ന ഐറ്റങ്ങളൊക്കെ തന്നെ ഈ കറിവേപ്പിലാ ക കറ്റാർവാഴ പേര എല ഒണ്ടല്ലോ തളിരെല
ആഹ് ഹാ
പേരേലെടെ ത പിന്നെ ചെമ്പരത്തിപൂവ് എലാ
ആഹ്
തലേന്ന് കുതിർത്ത് ഇട്ന്നാ ഈ ഉലുവാ വെള്ളം
ആഹ്
ഉപ്പ് ഇടാത്ത കഞ്ഞി വെള്ളം ഒണ്ടല്ലോ തലേനത്തെ
ഉപ്പില്ലാത്ത കഞ് കഞ്ഞിവള്ളം ഒരിക്കലും തലേ തലേത്ത് ത്തേക്കരുത് ഒരു പരിധി ചെല്ലുമ്പഴത്തേക്കും നമ്മൾ നരയ്ക്കും ആഹ് കഞ്ഞിവെള്ളം ഞാൻ അയ്യോ കഞ്ഞിവെള്ളം തേക്കരുത് അത് ഓരോര്ത്തര് യൂടൂബിലക്കങ്ങെനെ പറിം ഞാന അങ്ങനെഒരൂസം യൂട്യൂബിൽ കണ്ടുകോണ്ട് ര ണ്ടുസം അടുപ്പിച്ച് തല കഴ്കി അപ്പം മൂന്നിന്റെ അന്നന്നെ അമ്മമ്മ പിടിച്ചു അമ്മമ്മ പറഞ് എന്ത് കുഞ്ഞേ ഞാൻ പറഞ്ഞമ്മ മ്മ യൂട്യൂബിൽ കെടക്കുന്ന കഞ്ഞിവെള്ളം കൊണ്ട് തല കഴികായാ മുടി നല്ല ഇത ന മുടി നല്ല എഹ്‌ മൃദുലമായിട്ട് കെടക്കും, പക്ഷേല്ലേ മുടി ഒരു പരിധി ചെല്ലുമ്പം നമ്മള് പെട്ടെന്ന് നരക്കും.
പ്രായം കുറച്ചും കൂടെ എ എങ്ങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് നരയ്ക്കോ? അങ്ങനൊന്നുംണ്ടല്ലേ ആഹ് കല്യാ
ചെയ്യരുത്, ഉലുവ നല്ലതാ ഉലുവ താരം പോകാൻ നല്ലതാ ഉലുവ എന്റെ തല മൊത്തം താരനാരുന്നു അങ്ങനെ ഞങ്ങള്
എന്റെ തലേലും താരനാണ് ഇപ്പ ഈ ഇനിപ്പ കഞ്ഞിവെള്ളം മാറ്റി വെ വെച്ചിട്ട് വാക്കി ഉപയോഗിക്കാ
ആഹ് ആഹ് ആഹ്
ഉലുവ ഉപയോഗിക്കാൻ തുടങ്ങിയന് ശേഷം ഇന്റെ തലയില് താരന് ഒരുവിധം മാറിയത്.
ആഹ് ഞാൻ എന്റെ മോളെ തലെ കാരണം നമ്മളി ഈ ചീപ്പൊക്കെ മാറി മാറി കുഞ്ഞിനും ഉപയോഗിക്കത്തില്ലിയ അപ്പൊ ഞാനാന്ന് എവിടെ എവിടെ തലയിലാണ് ഞാനിപ്പോ ചെമ്പരത്തി താളി തേക്കും.
ആഹ് അത് തന്നേ, പിന്നെ ഞാൻരു പടത്താളിന്ന് പറഞ്ഞൊരെല ഞാൻ കേട്ടു പക്ഷേ ആ ഇങ്ങനെ മൊബൈലിലൊക്കെ കണ്ടയാ
ആഹ്
അത് ഈ ചെമ്പരത്തി താളി പോലെ അന്നെ ജെല്ല് പോലെ ആകു നീ ഇങ്ങനെ പക്ഷെ അത് ഭയങ്കര ആഹ് ഞാൻ എനിക്ക് സംഭവം അറിഞ്കൂടാ ഞാൻ ഇങ്ങ മൊബൈല് കണ്ടേ ഞാൻ ഇവിടെല്ലാം നോക്കി പക്ഷെ ഇവിടൊന്നും ആ എല കിട്ടാനില്ല.
അയ്യോ അതുപോലെ തന്നെ ഞാൻ ഈ എടയ്ക്ക് എന്നി ഇങ്ങനെ കണ്ടതാട ഇൻസ്റ്റേക്കകത്ത് ഞങ്ങടെ വീടിന്റെ അമ്മേടെ വീടിന്റെ തൊട്ടപ്പുറത് ഒരു വസ്തു കടപ്പുണ്ട് ആ വസ്തുവനകത്ത് ഇഷ്ടംപോലെ നമ്മടെ ഈ എന്തോ ഒരു ലാവണ്ടർ കളറിൽള്ള പൂക്കളുണ്ടല്ലോ ഒരു ഇങ്ങനെ നൂല് പോല ഇങ്ങനെ ഇരിക്കുന്ന പൂവ്, കേശ് ശവർധിനി ന്നാ അതിന്റെ പേര് അപ്പ ഞങ്ങടെ വീടിന്റെപ്പറത്ത് ഒരഅണ്ണൻ ഇങ്ങനെ ഒരുസത് മൂടോടെ പറിച്ചുകൊണ്ട് ഒത്തിരി അപ്പ അമ്മ ചോയ്ച്ചു എന്തിനാ അത്, അത് തലേല് തേക്കാൻ എണ്ണ കാച്ചാനാണെന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇവക്ക് എണ്ണ കാച്ചുമ്പോ അതുകൂടെ പോയി പിച്ചിക്കൊണ്ട് വന്നേ എച്ച് ആഹ് കൂടി ഇട്ടിട്ട് പിന്നെ നമക്ക് അങ്ങാടിക്കടയിലൊക്കെ ഓരോന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പ അതും കൂടെക്കെ വാങ്ങി ച്ച് അതിനകത്തോട്ട് പൊടിച്ചൊക്കെ ചേർക്കുവാണെങ്കി നെല്ലിക്കിം നീലേയമരിയുടെ പൊടിയില്ലെ നീല
നീലെ എ റോസ് മേരിയുടെ ഒക്കെ കിട്ടുവോ തോന്നാ
പക്ഷെ റോസ്മേരി എണ്ണ കാച്ചാൻ പറ്റുവോ, അത് വാട്ടറല്ലേ?
ഇങ്ങനെ പൊടിപോ എല അത് വാട്ടറല്ല. ആഹ് അതല്ല എന്ത്‌ എന്തുവാ മറ്റേ പനിനീർ വെള്ളല്ല റോസ് മേരി എന്ന് പറഞ്ഞ ഒരു എലയാത് ഒരു സൈസ് കിട്ടു അത് ഒണങ്ങി എല്ലായിടത്തും കി
ആഹ് ആഹ് ആഹ് ആഹ്
അതൊരുമാതിരി ഇരിക്കും അത് ഒണങ്ങിയത് അതും പക്ഷെ മുടിക്ക് നല്ലന്ന് പറയന്ന്
ആണല്ലേ
തെരക്കി നോക്ക് അങ്ങാടി കടയിലെ, പിന്നെ ഈ തേക്കിന്റെ തളിരല് വെച്ച് ഇപ്പ എണ്ണ കാച്ചിന്നത്
ആണോ?
ആഹ് ചുവന്ന കളറ
നമ്മടെ ഒര് സിനിമാ നടി ഉണ്ടല്ലോ മുക്ത, മുക്തയുടെ മോടെ മുടി കണ്ടോ?
യ്യോ അത് എന്തുവ മുടി?
അയ്യോ എന്തോ മുടിയാ കൊച്ചിന്
ഞാൻ വിളിക്കാവെ എനിക്കൊരു കോള് വരുന്നേ ശരി